പറയടി ഹലോ ആഹ് എടി ഞാൻ വീട്ടിലുണ്ടടി നമ്മള മീറ്റിങ്ങു കഴിഞ്ഞ് വന്ന് കേയറിയല്ലേള്ളൂ
ആഹ് നല്ല മീറ്റിംഗ ആയിന്നല്ലേ.
ആഹ് അതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായടി
അത് എനിക്കൂടെ തുടങ്ങാമെന്ന തോന്നുന്നു. ഇ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു ആഹ് വീട്ടിൽ വന്ന് പറഞ്ഞു ശിവാടെടുത്ത് പറഞ്ഞു
പൈസ ഒപ്പിച്ച് അങ്ങനെ ഐ ഡി ഐ ഡി എടുക്കാൻ നോക്കൂ ഐ ഡി എടുത്ത് പ്രോഡക്റ്റ് എടുത്ത് ഇതാനിനക്ക് സെയിൽ ചെയ്യാമല്ലോ എന്നെ പോലെന്നെ നിനക്കൊരു ബിസിനസ് ആകല ഒക്കെ വീട്ടിൽ നിന്ന് പത്തിരുവാ കാശ ഉണ്ടാക്കമല്ലോ. വെറുതെ പെണ്ണിനിന്റെ ഹസ്ബൻറ് വേറെ ജോലിക്കൊന്നും വിടുത്തില്ല അപ്പൊ ഇതാവുമ്പോ നിനക്ക് വീട്ടിൽ നിന്ന് പത്ത് രപ കാശഉണ്ടാക്കാം.
അതുവരെ നിനക്ക് മനസ്സിന് റിലാക്സ് ആകും നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ നിന്റെ ആശ്യങ്ങൾക്ക് നിന്റെ ഹസ്ബൻഡിനോട് കാശ്ദിക്കാത്ത നിനക്ക് ജീവിതം മുന്നോട്ട് ണ്ടോ അത് നല്ലൊരു കാര്യമല്ലേ ഉം അതാണ് ഞാൻ പറഞ്ഞീ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കോ
ഉം
പിന്നെ വേറെ എന്തോണ്ടടി വിശേഷം നിന്റെ അണ്ണൻ വന്നോ
അണ്ണൻ വന്ന് ചോറ് ഒഴിച്ചിട്ട് പോയി. ചോറ് ക ഴിച്ചിട്ട് പോയിടി ഉം മോനുണ്ട അവിട ആഹ് ആഹ് അങ്ങനെ ഉണ്ട് ല്ലെ പിന്നെ എളയതിനെ ഔടെ
ആണല്ലേ ഉം ഉം പിന്നെടി ഇന്ന് നമ്മുടെ അവിടെ സൗമ്യ എല്ലാവരും വന്നില്ലേ എല്ലാരും വന്നപ്പോ നമുക്കൊരു സന്തോഷ ആല്ലേ എല്ലാരരും നമ്മുടെ അവിടുന്ന് വന്ന് സംസാരിച്ച നമുക്കൊരു സന്തോഷയില്ല എല്ലരും വന്നല്ലോ. മുബീനക്ക് സന്തോഷമായി ആഹ് എല്ലാരും വന്നപ്പ ഉം മുബീന നെ എനിക്കൊന്നു കാണാൻ പറ്റീല്ലടാ കാര്യം ഞാൻപ്പഴടെ ഇറങ്ങി നിങ്ങളിറിങ്ങിയേന്റെ പുറേന തന്നെ ഞാനും ഇറങ്ങിയങ്
ആഹ് അന്നല്ലേ
നിന്ന്യൊ സൗമ്യേനെ സ്‌മിതേനൊന്നും കാണാൻ പറ്റില്ലടി ഞാൻ വിചാരിച് നമുക്ക് എല്ലാടൊന്ന് ഒന്നിച്ച് ഇത് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചേടി ഹലോ ആഹ് ആഹ് അപ്പഴേ അതാണ് പിന്നെ പിന്നെ പിന്നീട് ഇവിടെ അമ്മ ഫോൺ കണ്ടെന്നു പറഞ്ഞു ബഹള വെയ്ക്കുന്നു. പിന്നെ ആഹ് പറയടി അല്ല അപ്പൊ ഉടനെ എന്തുവാ ഞാൻ പറഞ്ഞ കാര്യം കയ്യിൽന്ന് പോയി അമ്മ എടുത്ത് അമ്മ വന്ന് അടടക്ക് ആ ഹ്എടി അപ്പഴേ ഞാനാെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കിട്ട് കണ്ടില്ല അപ്പ എനിക് സങ്കടം അങ്ങോടെ ഇപ്പ നിങ്ങക്ക് ആർക്കും തരാൻ പറ്റാത്ത ഒരു വിഷമം ആയിപ്പോയി
ആഹ് നല്ലയാ അ ഞാ അല്ല എനിക്കിഞ്ഞി പോരണായിരുന്നല്ലോ അണ്ണന് ചോറ് കൊടുക്കണ്ടായിരുന്നു അതേ ഞാന ഇങ്ങ് പോര്
ഉം
അതാ
പിന്നെ പറയടി വേറെന്തുണ്ട് കാര്യം
വേറെ മോളോ
മോള് പോയിടി മോളെ മോള് പോയി പിന്നെ സ്കൂളേ വി അവക്ക് ട്യൂഷനുണ്ടടി വൈകുന്നേരം ട്യൂഷന് പോയി അങ്ങ് ഉം പിന്നെ വേറെന്തുണ്ട് വേറെന്തൊക്കെയുണ്ട് കാര്യങ്ങള് പറ നീ ആഹ് ചേട്ടനിന്ന് വിളിച്ചോടി അയാള് ല്ലപിന്നെ റേഞ്ച് എടക്ക മരുഭൂമിയില്
ആണോ ആ
ഉം അപ്പോഴത്തേന് അവിടെന്നെ പിന്നെ വേറെന്നാ ഉണ്ട് സച്ചു നമ്മള് അവിടെ ഇരുന്നപ്പഴാടി വിളിച്ചേ പിന്നെ എനിക്കൊന്നും വിളിക്കാൻ പറ്റില്ല അവൻ ഡ്യൂ ട്ടിക്ക് കേറി അതോണ്ടൊന്നും പറയാൻ പറ്റിയില്ല ആഹ് പിന്നെ വേറെ എന്നാ ഉണ്ട് പറ പിന്നെ പറയടി
പിന്നെ വേറെ എന്തോ ഉണ്ട് മോളേ ആഹ് പറയടി
അല്ലടി ഞാനാണെങ്കിലുണ്ടല്ലോലേ എന്തുവാ ഇന്നാണെങ്കിൽ പൈസടെ കാര്യത്തിന് വേണ്ടിട്ടാണെങ്കി ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചയാ ഒന്നും നടന്നില്ല അവ് നടന്നില്ല അന്നിലെ ഹലോ
ഉം പറ
ഉം ഹലോ പറയടി അതേ റേഞ്ച് വിട്ട് വിട്ട് പോന്നടി മോളേ അതായിരുന്നു ഉം
ഉം
പറയടി പൈസ എന്തെടുത്ത്
പൈസേ എന്തൂട്ട് പൈസടെ കാര്യ പറഞ്ഞെ
എടി അതേ അമ്മ അവിടെ പൈസ വെച്ചേർന്ന് അപ്പ ഞാന് അത് എടുത്ത് ആ മുറീൽ വെച്ച് അത് കണ്ടില്ലേർന്ന് അത് അമ്മ തെര
ആണോ ആഹ് ആ
ആഹ് ആഹ്
ആഹ്
ആ അപ്പൊ ഉടനെ പിന്നെ പറ വേറെ
വേറെ എന്താ
പിന്നെ ബി എ് എടി എങ്ങനുണ്ട് ബിസിനസ്സിന്റെ കാര്യം പറ ഇഷ്ടപ്പെട്ടോ അത് എങ്ങനെയുണ്ട് നിനക്കത് വെരെ
ആഹ് ഇഷ്ടപ്പെട്ടടി ഇഷ്ടപ്പെട്ട് കൊഴപ്പൊന്നുല്ല ഞങ്ങടെ വീട്ടിലെ കാര്യ ത്തില്ലേനിം രാജാവിൻ്റെ അടുത്ത് വ എന്തേലും പറഞ്ഞ രാജാവിന് നെഗറ്റീവായിട്ടല്ലേ തോന്നു സംസാരിക്കത്തുള്ളൂ ന്ന്ഉച്ചക്ക് ഞാൻ സംസാരിച്ചായിരുന്നു ആ ഉച്ചക്ക് ഞാൻ സംസാരിച്ചായിരുന്നു സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ ഫുഡ് രാജേട്ടന് ഞാന് ഈ ഗുളിക മാറ്റി വച്ചിട്ട് ര മൂന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഞാനത് തരാം അത് കഴിച്ചു നോക്ക് കഴിച്ച് ചട്ട് ദേഹം വേദനയൊക്കെ കുറവുണ്ടോന്ന് നോക്ക് നോക്കിട്ട് പിന്നെ സംസാരിക്കാൻ പറ മറ്റേ അല്ല നീ അപ്പൊ പറ ഇപ്പൊ എഴുന്നൂറ് രൂപയ്ക്ക് എടുത്തില്ലേ അപ്പൊ ആ മരുന്നിന്റെ
പൈസ ഇങ്ങ് തരാൻ പറ
അല്ല അതാ ഞാൻ പറഞ്ഞത് കഴിച്ചു കഴിഞ്ഞിട്ട് മതിയല്ലോ കഴിച്ച് കഴിഞ്ഞിട്ട് കൊറവുണ്ടെന്നുണ്ടെങ്കില് പിന്നെ പറയാന്ന് വിചാരിച്ചു അതാ അന്നേരം പറയുവല്ലോ ഇത് ഇപ്പ ഇന്നലെ ഇന്ന് ബരെ പത്ത് രണ്ടായരിത്തഞ്ഞൂറ് രൂപോളം മരുന്ന് ഇപ്പൊ തന്നെ എടുത്തു ഇതൂടെ ആയപ്പോഴത്തേക്ക് പത്ത് നാലായിരം രൂപോളം ആയി ഇപ്പ ഹോസ് അത്രേയും പൈസ ആവത്തില്ല നമ്മക്ക് പറഞ്ഞ മനസിലാവുന്ന ആൾക്കാരുടെ അടുത്ത് അല്ല്യോ പറയുന്നത് അല്ലാത്തവരടുത്ത് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ?
അല്ല ഇത്രയും പൈസ ആവുന്നില്ലല്ലോ നീയിപ്പ അയാളും നീയും കൂടെ കഴിച്ചാൽ ഇത്രയും പൈസ ആവത്തില്ലല്ലോ?
അതാണ് പക്ഷേ ന പറഞ്ഞാല് നമ്മള്. ആപറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങള് അംഗീകരിക്കത്തില്ലല്ലോ പിന്നെ എങ്ങനാ? ഉം തുകൊണ്ട്ലിയ കാര്യം ഇന്ന് പിന്നെ ഉച്ചക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഉച്ചക്ക് ഞാൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നിട്ട് അന്നേരം പറഞ്ഞു ഞാൻ സിയാതിന്റെ കാര്യം പറഞ്ഞായിരുന്നു സിയാത അവിടേ കഴിക്കുന്നുണ്ടല്ലോ അത് സീയാദ് പറ അ അവറ ചെയ്യാതില്ലപ്പോ ആളിനെയം കൊണ്ടുപോയി കാണും ആ അങ്ങനെ പറയുക ആ ആരാണ്ടൊക്കെ വന്ന് പറഞ്ഞന്ന് അത് കൊള്ളത്തില്ല ചുമ്മാത വെറുതെയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ ആൾക്കാരുടെ പിന്നെ ഇത് കേൾക്കുന്ന അണ്ണൻ ചുമ്മാ അങ്ങ് പറയു വല്ല്യോ അന്നേരാന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഈ ഫുഡ് ഒണ്ട് ഞാന അത് അടിച്ച്തരാം മൂന്ന് ദിവസം അന്നനൊ ന്ന് കഴിച്ചു നോക്ക ഗുളിക കശെ കഴിക്ക കിക്കരുത് ഗുളിയെ കഴിക്കാതെ തന്നെ കഴിക്കാൻ പറഞ്ഞ്. ആ ഗുളിയെ ഞാൻ കഴിച്ചോളാംഞറഞ്ഞ് ഗുളിയെ കഴിക്കണ്ട ഗുളികയെ കഴിക്കാതെ ഗുളെ മാറ്റിവെച്ചിട്ട് കഴിക്കന്ന് പറഞ്ഞ അ അങ്ങനെ എല്ലാം പറഞ്ഞെല്ലാം പോയി എനിക്ക് നേരത്തെ തരാൻ ഞാ തഞ്ഞ ഞാൻ പറഞ്ഞ എനിക്ക് ഇന്നല വൈകുന്നേരത്തെ അത് കിട്ടിയത് അപ്പൊ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചത് അന്നേരം മോനും പറഞ്ഞ ഹലോ ആഹ് എന്താടി കേക്കാൻ പറില്ലല്ലോ ഹലോ. ഓൾ അവസാനം കട്ടി